ഹലോ ആ കേക്ക്ണ് ഇണ്ട്
ഭക്ഷണം കഴിക്കാനൊന്നായിട്ടില്ലേ
ഉം ഇല്ലേ ഭക്ഷണൊന്നും കഴിക്കാനായിട്ടില്ല ചെലേപ്പൊ ചെലെപ്പോ നേർത്തെ ചെലേപ്പ നേർത്താണ്ടാവും ചെലേപ്പം നേരം വെയ്യ്കി ഏയ്കാരം ഓരോ ടൈമ് ആണേ ഉമ്മി ഉപ്പൊക്കെ ഉണ്ട് ഓലൊക്കെ വെ വെരണം
ആ ഓല് എവ്ടെണ്
ഓല് ഓ ഞങ്ങൾക്ക് രണ്ട് ത വീടാണ് ഞങ്ങള് അടിക്ക് പോന്നിക്കണ് ഉമ്മേം ഉപ്പേം തറവാട്ടിലാണ്
ആഹ് അങ്ങനെ അപ്പോ തറവാ അപ്പോ തറവാട്ടിന്ന് വന്ന്
ഓല് അവടെ ഭക്ഷണം ഉണ്ടാക്കൂല ഓല് കെടക്ക അങ്ങ്ട്ട് പോകും ആഹ് അങ്ങനെ കെടക്കാ പിന്നെ ഓലെ കുളി നിസ്കാ ഇപ്പേല്ലാം അവടെ അടുക്കളേം ഇതൊക്കെ ഇവിടെ അഹ് അപ്പ ഞങ്ങള് ഭക്ഷണൊക്കെല്ലാരും ഒപ്പാ ഇപ്പ ഇറങ്ങി വന്ന് തിന്ന് പോയിട്ട് ഞങ്ങള് എല്ലാവരും തിന്നും
ആഹ് ഇപ്പ എല്ലാരും ഭക്ഷണം കഴിക്കൻ വീട്ട്ക്ക് വര് ആണ് ഇപ്പോ വീട് കൂടി ഇരുന്നിട്ടൊള്ളൂ ആഹ് ശരി അവടെ തറവാ തറവാട്ട്ല് ഉമ്മേം ഉപ്പേം മാത്രം ഉണ്ടാവുള്ളൂല്ലേ
അ ആ ആഹ് ഓര് അങ്ങട്ട് കെടക്കാൻ കേറും
ആഹ് അഹ് ശരി ഈ വീട്ടില് മൂത്തച്ഛന്മാരൊന്നും ഇല്ലേ
ഇണ്ട് മൂത്തച്ഛന്മാര് രണ്ടാള് ഇണ്ട് ഓര് വേറെ പോയി പിന്നെ ഞങ്ങളെന്നെ ഉള്ളു നാത്തൂന്മാര് ഇണ്ട് ഓലൊക്കെ കെട്ടിച്ചു
ആഹ് ആഹ്
ഉം നിങ്ങെളെന്താ ചോറൊക്കെ തിന്നോ
ആ ചോറ്ന്നു ചോറ് തിന്നാൻഡ് കിടക്കാണ് കുട്ടി ഉറങ്ങുമ്പോളേ എനി ക്ക് ഒന്ന് കിടക്കാൻ പറ്റു ഒള്ളു
കുട്ടി ചെറിയ കുട്ടിയാ
ആ രണ്ട് വയസ്സ്‌
ഏ ഏഹ്
ആപ്പോ ഓളെ ഒറക്കിയാ പിന്നെ നമുക്കൊന്ന് ഒന്ന് റസ്റ്റ് എടുക്കാൻ പറ്റും നാലാളുണ്ട്
എന്നെ ഏ ഒക്കെ ഒറങ്ങീണ്ടാവും ല്ലേ
അല്ലല്ല മറ്റോല് രണ്ടാള് മറ്റേ ഹോസ്റ്റല് പഠിക്കാ
ആ ആ ആ ആ ആഹ് അത് ലേ
ആഹ് പിന്നെ ചെറിയ ഇപ്പൊ ചെറിയോ ല് രണ്ടാളുണ്ട് പിന്നെ ഹസ് ന്റെ ഏട്ടനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയതാണ് അപ്പൊ ഓലെ കുട്ടിയളും ഉണ്ട് ഓര കൂടെ കളിക്കാണ് രണ്ട് ചെറിയ ഏട്ടന്മാരെടെ കുട്ടികളെ കൂടെ കളികാണ്
നിങ്ങളെ വീട് അടുത്ത് തന്നേ തറവാടിന്റെടുത്തന്നെ ഇങ്ങനെ തന്നെ ഏട്ടനും അഞ്ജനും ഒക്കെ ഉണ്ടോ വീടിന്റെ അടുത്ത്
അല്ല ഞങ്ങള് ഞങ്ങളാണ് ചെറുത്
ഏ ഇന്റെമാതിരിന്നേ ചെറുതാ
ആഹ് ചെറുതാണ് പിന്നെ ഏട്ടന്റെ വീട് അടുത്താണ് ഞങ്ങള് തറവാടാണ്
ഞങ്ങളും തറവാട് തന്നെയാണേ അത് തറവാടില് ഇങ്ങനെക്കൊ കോട്ടര്മന്റെ ശല്യക്കെ ഇണ്ടായപ്പോ നമക്ക് വീട് കയറ്റാർഞ്ഞ് അങ്ങനെ വീട് കയറ്റിയതാണേ
ആഹ് അങ്ങനലേ ആഹ് ആഹ് അപ്പൊ ഞങ്ങള് പിന്നെ ഇവടെ ഇമ്മീം, ഇപ്പിയൊന്നുല്ല ആരുല്ല ഇമ്മീം ഇപ്പിയൊക്കെ മരിച്ചു
ഇമ്മീപ്പേം പറഞ്ഞാല് ഇബട്ത്തെ ഇമ്മ്പ്പി തറവാട് ഇബട്ത്തെ?
ആഹ് ആഹ് ഹസ്ബൻഡിന്റെ ഇമ്മീം, ഇപ്പീ
ആഹ് ആഹ് എന്ത വെയസ്സായി മരിച്ചത ഇങ്ങള് വന്നിട്ടൊക്കെ മരിച്ചതണോ?
ആഹ് ഇപ്പ അടുത്ത് ഓല് രണ്ടാളും പെ മ് ഇപ്പാക്ക് പിന്നെ കുറച്ചൊക്കെ പ്രായംണ്ട് ഇമ്മാക്ക് പ്രായൊന്നുല്ലേന്നു ഇമ്മ നല്ല ചെറുപ്പ ചെറുപ്പക്കാര്ത്തി തന്നേന്നു പക്ഷേ ഇമ്മാക്ക് പെട്ടന്ന് മറ്റെ ക്യാൻസർ വന്നതാണ്
ആണ്ട് ഇങ്ങള് എവിടെയിണ്ടെ എവിടെ?
ഇമ്മാക്ക് ബ്രസ്റ്റിനാണ് ക്യാൻസർ വന്നത് പക്ഷെ അത് അറിയിലേരുന്നു ഇമ്മാക്ക് പെട്ട പെട്ടെന്ന് എന്തേരുന്നു പെട്ടെന്ന് ഇമ്മാക്കൊര് ഏഹ് ഒരു വയറുവേദന വന്നതാണ്
ആഹ് ആഹ്
ആ വയറു വേദന പിന്നെ അങ്ങനെ ഒന്ന് ഇമ്മ സ്വയം ഇങ്ങനെ ഗ്യാസിന്റെ ഗുളിക കഴിച്ചിരുന്നു നന്നായിട്ട് ഗ്യാസ് ഗുളിക കഴിച്ചിരുന്നു ഗ്യാസാണോ വിചാരിച്ചിട്ട് അങ്ങനെ ഗ്യാസിന്റെ ഗുളിക കഴിക്കും ഇമ്മ നല്ല ആരോഗ്യക്കുള്ള നല്ലൊരു അധികം പ്രായും ഇല്ല നല്ല ചെറുപ്പമായിരുന്നു ഇമ്മാന്റെ
ഉം ഉം
അങ്ങനെ പിന്നെ ഇമ്മ പണിയെടുക്കുമ്പം നമുക്ക് അടുക്കളേത്ത പണി ഫുള്ളും ഇമ്മയ എട്ക്കാ അങ്ങനെ അകം അട്ച്ചേരി തൊടക്കും ഇൻക്ക് അലക്കാന് ഒന്ന് ഹെൽപ് ചെയ്യനൊക്കെ ഇണ്ടായിരുന്നൊള്ളു
ഇമ്മേ
അങ്ങനെ പിന്നെ പെട്ടെന്ന് രോഗം വരലും പിന്നെ നമുക്ക് ചികിത്സിക്കാനോ ഒന്നിനും പറ്റി യില്ല ആഹ് പിന്നെ ഒന്നും പറ്റാത്തൊരു അവസ്ഥയായി പോയി അങ്ങനെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് രോഗം വരലും മരിക്കലൊക്കെ കഴിഞ്ഞു
ആഹ് ഓഹ
അത് ലിവർ ലിവറിന് ബാധിച്ച് ലിവർമ്മെന്ന് പിന്നെ ബ്രസ്റ്റിമ്മക്ക് ബ്രസ്റ്റിമ്മെന്ന് ലിവറ്മ്മക്കോ? അങ്ങനെ എന്തോ ആണ് ആഹ് ഞമ്മളെ ഉള്ളിലെന്താ ഇള്ളത് ഒന്നും അറീല്ലല്ലോ? ആഹ് അതാണ് അതാണ് ഗ്യാസാണ് ആഹ് അതാണ് ഗ്യാസാണ് വിചാരിച്ചിട്ട് ഗുളിക കുടിച്ചതന്നെയാണ് ഇമ്മാക്ക് സംഭവിച്ചത് അതാണ്. അപ്പൊ ഇമ്മാക്ക് ഇങ്ങനെ വയറില്. ലിവറിന് ബാധിച്ചതാണ് സംഭവം അതാണ് ആ ഭാഗത്ത് വേദന അത് മനസ്സിലായില്ല പിന്നെ സ്കാ എക്സറ എടുത്തപ്പഴയാണ്.
ഉം
ലിവറിന് സ്റ്റോൺ ഇള്ളത് മനസ്സിലായത് ലിവറിമ്മെ സ്റ്റോണ് പോലെ നിറയെ പൊന്തിയിട്ട്ണ്ട്
ഉം ഉം
പിന്നെ ലിവർമ്മലൊക്കെ ബാധിച്ചാ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ അധികാവാ
ഉം ഉം.
പിന്നെ ലിവർ മൊത്തം ആ ഒര് മുറിച്ച് കളയാൻ പറ്റാത്തൊരവസ്ഥയായി പെട്ടെന്ന്.
എവിടെ ഹോസ്പിറ്റൽല് ആഹ് വെടെ മഞ്ചേ
അതെ. ആഹ് അത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽലാ കാണിച്ചീര്ന്നത്. പിന്നെ ഞങ്ങൾ എം വി ആർ ല്, എം വി ആർ അറിയോ?
ആഹ് ആഹ് കോബിക്കോട്.
ആഹ് എം വി ആർ ല് പിന്നെ കാണിച്ചീന്നു. അപ്പപിന്നെ എം ബി ആർ ന്ന് ഓല് പറഞ്ഞ് ങ്ങള് ചികിത്സിച്ചോണ്ട് കാര്യല്ല. ഏഹ് നമുക്ക്ത് ലാസ്റ്റ് ഘട്ടായിട്ട്ണ്ട് അവോണ്ട് ചികിത്സി ച്ചോണ്ട് ഇവടെയ് ഇവടെ കെടത്തീട്ട് പൈസ ഞമക്ക് കൊറേ നഷ്ടപ്പെടാന്ന് അല്ലാതെ. പോവുന്നിടത്തോളം പോവാ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് അങ്ങനെ.
ആഹ്.
പോണോട്ത്തോളം പോവാ അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ.
ഉം. ഉമ് ഗതിയേടാണ് നമുക്ക് കേക്കുമ്പ ല്ലേ.
ആഹ് അങ്ങനെ ഇവര്ക്കോളാകെ ഇവരൊക്കെ ആകെ ഷ് മക്കക്കൊക്കാകെ ഇങ്ങോട്ട് ഷോക്കടിച്ച പോലെ പെ ട്ടെന്നുള്ളൊര് ഉമ്മാ പറ്ഞ്ഞാ എല്ലാ കാര്യ ത്തിനും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഉമ്മേര്ന്നു.
ആഹ് ആഹ്.
എഹ് മക്കളെതായാലും എല്ലാ കാര്യങ്ങളും ആണുങ്ങള്. കൈകാര്യം ചെയ്യുമ്പോലെ ഉമ്മേര്ന്നു കൈ ഇപ്പൊ അങ്ങനേണല്ലോ പ്പ ചെല അമ്മാരൊ ക്കെ. ആഹ് അവര് ആണുങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓലെന്നെ കൈകാര്യം ചെയ്യും അങ്ങനേര്ന്നു.
ഉം ഉം ഉം.
പെട്ടെന്നങ്ങട്ട് മരിച്ചപ്പോ എല്ലാർക്കും ഒരു ഷോക്കായി പോയി.
ആഹ്.
അയ്ല് പിന്നെ ഉമ്മ മരിച്ചേരെ പിന്നെ ഉപ്പാക്കും രോഗം വന്ന്. ഉപ്പാക്ക് രോഗല്ല. ഉപ്പാക്ക് മാനസികമായൊര് ഉപ്പ ഭാഗം തളർന്നു. ഉമ്മ മരിച്ചപ്പം. ആഹ് ഉമ്മ മരിച്ച് പിറ്റത്തെ വർഷം.
ഉം.
ഉമ്മാന്റെ ആഹ് ഉമ്മാന്റെ ആ വർ കൊല്ലം തെകഞ് തെകയുന്ന അന്ന്. ആഹ് ഉപ്പ മരിച്ച്. പെട്ടെന്ന് ഇപ്പാക്ക് അറ്റാക്ക് ഇണ്ടായതാണ് പെട്ടെന്ന് മരിച്ചതാ ഇപ്പ. ആഹ് ഉപ്പാക്ക് ങ്ങനെ മാനസികമായിരും ഇപ്പ നല്ലം തളർന്നീന്നു. ഒറ്റപ്പെട്ട് പോയല്ലോ ന്ന്ള്ളെ ഇമ്മ ഒരു കൊഴപ്പു ഇല്ലാത്ത ഇമ്മാക്ക് പെട്ടെന്നങ്ങോട്ട്.
ഉം ഉം
ആയപ്പളേ ആഹ് മ്മ ഇപ്പാകെ തളർന്നീന്നു. പിന്നെ ആ ടെൻഷൻല് ഇപ്പാക്ക് അറ്റാക്കായതായിരിക്കും.
ആഹ്ഹാ.
അങ്ങനെ മരിച്ച് ഇപ്പ.
ആഹ്.
അപ്പൊപിന്നെ ഞങ്ങള് ഒറ്റക്കായിപ്പോ ഇവടെ.
ഏഹ് അപ്പൊ ഇങ്ങളും കുട്ടി ഒറ്റ, അപ്പം ഇങ്ങളൊക്കെ നിക്കൊ ഹസ്ബൻഡ് ഒക്കെഞ്ഞ് എന്നേലൊ വരൊള്ളൂ.
ആഹ് ഹസ്ബൻഡ് ആഴ്ചേലാണ് വരാ. ഇപ്പൊ ഇപ്പം പിന്ന എറെ ഏഴാൻ പറഞ്ഞില്ല ഇപ്പങ്ങനെൻ്റെ ഞാൻ പറഞ്ഞിലേ ഏട്ടനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയതാണ്. അപ്പോലെ രണ്ട് കുട്ട്യേളും ഇന്റെ കൂടെണ്ട്.
ആഹ് വല്ല്യെ കുട്ട്യേളാ.
അപ്പ ആവളുടേത് മൂത്തത് പത്താം ക്ലാസ് പഠിക്കുകയാണ്
അപ്പോൾ
ചെറുത്ത് എന്റെ മോളൊക്കെ ആ കൊറച്ച് മുത്തതാണ് ഏ നാല് അഞ്ചാം ക്ലാസ്സിലാണ് പടിക്കുന്നെ അന്റെ മോള മുത്തതാണ് അഞ്ചാം ക്ലാസ്സിലാണ് പറ്റുന്നത് വല ചെറുക്ക് ഓലെ രണ്ട് പെൺകുട്ടികള് എന്റെ കൂടെയുണ്ട് പിന്നെ പേടി - വെച്ചാ ഭയങ്കര പേടിന്റെ ആളാണ് ആ അബല് പ്രൈവറ്റിലെ - ആ വരാനായിട്ടുണ്ട് ഗവൺമെന്റിലൊക്കെ പോയ ആളുകളൊക്കെ എല്ലാരും എത്തി തോന്നുന്നുണ്ട് ഇപ്പൊ കൊമ്പന്റെ സീസൺ തുടങ്ങിയല്ലോ അപ്പൊ ഇവര്- പ്രൈവറ്റിലാണ് പോയതും പിന്നെ ലാസ്റ്റാണ് പോയത് പെരുന്നാൾ ആ ഒരു ആരാഴ്ച മുന്നാണ് പോയത് വിടന്ന്
ഉം ഉം
അപ്പൊ അത് കാരണം വച്ച് ഇവര് ഇവരിപ്പ ഇന്ന് മതിനത്തേക്ക് പോവുള്ളൂ അവിടന്ന് ഇനി അടുത്ത ഞായറാഴ്ച എന്നാല് നാട്ടിലെത്തും
തന്നെ ഇവര് അടുത്തന്നെ കാര മൂത്തച്ചെണ്ട തൊ വിിച്ച അല്ലേ
ആഹ് തൊട്ടടുത്ത് തന്നെയാണ് വീട്
ഉം
ആഹ് അത് പിന്നെ ഓലെ ഓലെ അമ്മ വന്ന് നിന്ന് കേയറുന്ന പോലെ വീട്ടില് പിന്നെ അവിടെയും കാര്യങ്ങൾ നോക്കണ്ടേ ഓലെ ആ വീട്ടില്
ആഹ് ആഹ്
അപ്പൊ അത് കാരണം ഓല് പോയി അ ഞാൻ കാ രട്ട് പോന്നോട്ടെ ആയിരുന്നു ഞാന ഞാനും ഇപ്പള് ഒറ്റക്കായൊ
ഉം ഉം
ഓല് ഉണ്ട് പോന്ന പിന്നെ എനിക്ക് എന്നാ ഒറ്റക്ക് ഒറ്റയ്ക്ക് കെടക്കും വേണ്ട
ആഹ് ആഹ് ആഹ് ആഹ്
ഞാൻ ഇപ്പ ഭയങ്കര പേടിന്റെ ആളാണ് ഇപ്പൊ കൊറെക്കെ അങ്ങനെ- പേടി ഉണ്ടോന്നോ ചെല ദിവസങ്ങളിൽ അള്ളാ -
അല്ല അങ്ങനെ അല്ല തറേല് വല്ലിയാളായി കെടക്കും പൊ കൊച്ച കക്കണ്ടോന്നൊക്കെ ഒരു പേടി ഒക്കെ ആണ് അല്ലേ
ആ അതാണ് പിന്നെ വാർപ്പിന്റെ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഫുള്ള് ഇപ്പൊ സൗണ്ട് ആണ് ഇല്ല ഇതിപ്പോ ഓടിട്ടെ വീടാണ് തറവാടാണ് ആഹാ അതെ ഇല്ലെങ്കിലും എന്താ ഒരു സൗണ്ട് തോന്നും പിന്നെ ഈ പന്നികളൊക്കെ ഉണ്ട് രാത്രി ഈ പന്നികൾ നടക്കുക നമ്മള് മനുഷ്യന്മാര് ആ മനുഷ്യന്മാര് നടക്കുന്ന പോലെ തന്നെ തോന്നും നമ്മക്ക് നല്ല പേടിയാണ് ഇപ്പൊ
ഫാൻ അങ്ങ് ഇട്ടാ മതി സ്പ്പീഡിൽ ഞാനോക്കെ അങ്ങനെയാ കാട്ട-
ആഹ് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യ്യാ ഫാനൊക്കെ സ്പീഡി ഇടും രണ്ട് ഫാനൊക്കെ ഇടും വെറുതെ ഒരു ടേബിൾ ഫാനും ഇടും മറ്റേ സീലിങ്ങ് ഫാനും ഉണ്ടാവും രണ്ടും കറങ്ങും എന്തോ ഓരോ സൗണ്ടയൊക്കണ്ടല്ലോ കരുതിയിട്ട് എന്നിട്ട് റൂമിലെ വാതിൽ അടച്ചിട്ട് കെടക്കുക
ആ അങ്ങനെ തന്നെയാണേ
ആ പിന്നെ അയൽവാസിയിലൊക്കെ നല്ല ആളുകളാട്ടോ ഞാന് - ഒറ്റക്കായ കാരണം എപ്പോഴും വിളിച്ചുകോണ്ട് നിക്കും എന്തേലും സൗണ്ട് കേട്ടാലൊക്കെ വിളിക്കും പേടിക്കേണ്ട- കേട്ടോ ഞങ്ങള് ഇവിടെ ഇണ്ട് എന്തേലും ഉണ്ടോ വിളിച്ചോണ്ടിരിക്കുക പറയും ആഹ്
ആ നമ്മ അങ്ങനെയല്ല അപ്പ നമ്മള് കഷ്ട്ടക്കാലത്തിന് നമ്മള് ഫോൺ അനങ്ങിയാ ഒങ്ങൂല്ല
അതാണ് ഞമക്ക് പേടിച്ചാ പിന്നെ ഞമ്മളെ ഫോണൊന്നും ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല ഫോണട്ക്ക് ആഹ്
അങ്ങനെക്കാരം
അയ് ശെര്യാണ് ഞാൻ പറയു അത്.
ആഹ്
പിന്നമ്മക്ക് സൗണ്ടന്നെ പൊന്തുല്ല ന്നട്ടല്ലേ ഫോണെട്ക്കാന്.
അപ്പൊ ബ ഇത് നൊറ്റക്കായാലേ ബാത്റൂമ്ക്കൊക്കെ ബ ബാത്റൂമില്ലേ റൂമില് കടക്കാനും ഞങ്ങളൊട്ക്കെ ഹസ്ബെൻഡ് ചോറൊക്കെ വെക്കാൻ കല്യാണത്തിന് പോയാല് അതെന്നൊരൊറ്റ കൗണ്ട് കടക്കാന് തെന്നെ പേട്യാണ് അപ്പൊ ഒറ്റക്ക് തെന്നെ കുട്ട്യേള് മകള്‌പ്പൊ കൊർച്ച് വെൽതായാരെ പിന്നെ പേടി കൊറേ മാറീക്ക് ണ്.
ആഹ്
ആപ്പൊ പിന്നെ എത്തപ്പോ ഏഹ് ന്തെ ഒച്ച കേക്കുമ്പം ബാത്റൂമ്ക്കോവാനൊക്കൊര് ബാതിലൊക്കെ തൊറ ഒറ്റക്കാവുമ്പം ബാതിലൊക്കെ നല്ല ദമ്മില് കുറ്റിട്ട് കട ക്കും ഒറ്റക്കായാ പേട്യെന്നെണ്.
ആഹ് ഒറ്റക്കായ അതെന്നെണ് പേട്യാണ് മൂത്രയ്ക്കാനൊക്കെണ്ടാവും രാത്രി.
ട്ട്യാളോറ്റക്കാവുമ്പോ പറ്യേ എഹ് ഇപ്പോ ഒലെപ്പണ്ടെ ഓല് മൈൻൻ്റെകുല ഓലാദ്യ ബാത്രൂമ് കോണിപ്പടിമക്കാ നോക്ക അവടാരേണ്ടോ.
അതാണ് പേടി വാർപ്പിൻ്റെ
ക്കണ്ടെല്ലോ ഓലെ പർഞ്ഞിട്ടും കാര്യല്ല അമ്മളന്നയ്ണ്ടും താ അമ്മക്ക് ധൈര്യണ്ടേ കു മകക്ക് പിന്നിം ധൈര്യാ ഇങ്ങക് ഉസ്റും പുളില്ലാത്ത പേട്യാണ് റി
ആഹ് പേടി വന്ന ഒര് രക്ഷയില്ല. പേടി വന്നാ പിന്നെ ഒരു രക്ഷയില്ല. ഞമക്ക് നോക്ക്ണതും കാണ് ണതൊക്കെ പേട്യായിരിക്കും ആഹ് പിന്നെ സ് സൗണ്ട് പിന്നെ കൊരേ സൗണ്ടളും കേൾക്കും ഞാൻ പിന്നെ കൊറേ മെയിന്റെയ്യാതെ നിക്കുട്ടോ
അയ് ഞമ്മളൊറ്റക്കാവുമ്പോ പ്രത്യേക സൗണ്ടേക്കാരം.
ആഹ് അതാണ് വെര്ന്നത്ത് വെച്ച് കാണാന്നൊക്ക കര്തും കൊറെ മനസ്സങ്ങനെ ഫ്രീയാക്കും. എന്താപ്പൊ ഞമ്മക്കിപ്പൊ ഒറ്റക്കാച്ചിട്ട് നമ്മള്പ്പോ ഒന്നും ചെയ്യാം പറ്റൂലല്ലോ. അതാണ് ഒറ്റക്കാവുമ്പോ ഒറക്കം തെന്നെ വെരൂല്ല ആദ്യം ഞാൻ ഓർങ്ങിയൽ ഒർങ്ങലേ ഇല്ല. എഹ ഒർക്കിൻ്റാളാ ഞാന് പക്ഷെ ഒറ്റക്കായെന്റെഷം ഇൻ്റെ ഓർക്കം തന്നെ പോയി. പിന്നെ നേരം വെൾക്കാന് നാല് മണി കണ്ണ്ക്ക്‌ ഒർക്ക് വെരാ എന്നാ ശെരി ട്ടോ
ആഹ് ഉം എഹ് ആഹ് ആയിക്കോട്ടെന്നല് അഹ്